ആ എന്തെല്ല വിശേഷം
എന്താ സുഖം കൊറേയല്ലണ്ണെ നമ്മള് വ്ൾച്ച്ട്ട്
അതേ
ഒക്കെ ഓരോരോ തെരക്ക്കൂടേക്കാരല്ലേ
ഉം എല്ലാ തെരരക്കും തന്നെല്ലേ ഫുഡ ച്ചോ
ഇല്ലേ കയ്ച്ച്ട്ട്ല്ലാ സ്കൂളൊക്കെ തൊറ്ന്നാ പിന്നെ അതന്നെല്ലെല്ലേ തെരക്കന്നെല്ലേ
ഉം ഉം ഭക്ഷണാെന്നും ഈ സമയാവുമ്പോ കഴിക്കാറില്ല
കഴിക്കാ ആ അതേ കൊർച്ച് നേറ്ത്തെ ഒര് പന്ത്രണ്ണണിക്കായപ്പം ചക്ക കൂട്ടാൻ തിന്നീനി
ആ ചക്കക്കൂട്ടാ ഇപ്പളും ചക്കക്കൂ ട്ടാനൊക്കെണ്ടോ ചക്കടെ കറ കഴ്ഞ്ഞില്ലേ ഞങ്ങളെവിടെക്കെ കയ്ഞ്ഞ് ആ വെയ്കിണ്ടായതായിരിക്കുംലേ
ആ അപ്പൊ പിന്നെ അത് കൊട് തിന്നാ തന്നെ ഞമക്ക് വാണ്ട്യര്ലല്ലോ പിന്നെ കൊർച്ചേര്ത്ത് ആ ആ കട്ടൻ ചായേം കൂട്ടാനങ്ങനെ ഉം അതങ്ങരസല്ലേ
ഉം
ഉം ആ ക്ഷെന്ന് മഴൊന്നുല്ല അത് വെയ്ലാണ്
ആ മഴക്കാലവും കഴിഞ്ഞ് മഴ കിട്ട്ന്നില്ല
ആ മറ്റേ എന്നോ കൊർച്ചേരം മയാണേ കൊർച്ചേരം വെയ്ല് കൊ ച്ചേരം മയ അങ്ങനെക്കെങ്ങനെ പോവണ്ട് ഇന്ന്പ്പോ ഒന്നുംണ്ടായിട്ട്ല്ല ഉം ആ ഫേനില്ലാതെ പിന്നെ എന്തായാലും നിക്കാ പറ്റൂലല്ലോ
ഉം ഉം അല്ലേ മറ്റത് മഴക്കാലത്തൊക്കെ എപ്പഴുംങ്ങനെ മഴ ഇങ്ങനെ പെയ്ത്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ പിന്നെ തീരേ കിട്ടീട്ടില്ല
ആ അതന്നെ അയ്നെ മയയാണെങ്കി മയനിം പിരാകും വെയിലാണെങ്കി വെയ്ല്നിം പറിം വെയ്ലാണെ പിന്നെ പൊർത്ത്ക്കെർങ്ങാ പറ്റൂലല്ലോ പെരും വെ
ആ മക്കളൊക്കെ എന്തെയ്യ്ന്നേ
മക്കളൊക്കെ ഒർങ്ങി ഒരാള് സ്കൂൾക്കൊയ്ക്ക്ണ് ഒരാള് ടിവി കാൺ
ഉം ഉം ആ ചെറ്യേ മ ക്കളാ
ഹലോ ങ്ങ്ക്കെന്താ റെയ്ഞ്ച് കൊറവ്ണ്ടോ അവ്ടെ
ര് വയസായിട്ടാെള്ളൂ ഓനെ അംഗൻവാടിക്ക്
എടക്കെട്ക്ക്ങ്ങനെ കട്ടാവ്ന്ന്ണ്ട്
തെന്നെ ആ ഇൻക്ക് ശെര്ക്ക് കേക്ക്ൺല്ല ചെൽപ്പോ റേയ്ഞ്ചിന്റെ പ്രശ്നണ്ടാവും
മക്കളെ എത്രേ ചെറ്താ
ചെറുതിന് ഒന്നര വയസ്സ്
ആ ആ
ആ
അങ്ങനെ മോളോനോ
ചെറ്ത് മോനാണ്
ഉം ഉം മറ്റേ സ്കൂള് പോയത് എത്രേല പ്പൊ
ഓള് ഒമ്പേല് അത് പെണ്ണാണ് പിന്നച്ച മൂന്നാങ്ങുട്ട്യാളല്ലേ നാല് കുട്ട്യാളല്ലേ അങ്ങനെ മൂന്നാണും ഒരു പെണ്ണല്ലേ
ആ അങ്ങനെടെ നാലുട്ട്യാളായി
ആ
ആ
എവടെ ജോലി
വടെ കടി നല്ലാണ് നാട്ട്ത്തെന്നെണ് ഉം അന്നാ കൊറോണേല് അങ്ങനെ നിർത്തി പോന്നല്ലേ
ആ ആ കൊറോണെലും കൊറെ ആൾക്കാര് ജോലിയും കാര്യങ്ങളൊക്കെ പോയി ഇപ്പൊ പിന്നെ യുദ്ധംന്നറഞ്ട്ടു യുദ്ധത്തിന്റെ അങ്ങനെ കൊറേ എല്ലാരും ഒന്ന് ഒരോ ബുദ്ധിമുട്ടെളും മനുഷ്യന്മാർക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും
ഉം ആഹ് കൊറോണെന്റെ അതേമായ് രി തന്നെ അയ്ന്യല്ലൊ ഇത് അട്ടും ഇങ്ങോട്ടൊക്കെ വരവും പോക്കൊക്കെ നിന്നില്ലേയ്നോ
ഇപ്പോ എല്ലാർക്കും ഇതേമായ്രി ശമ്പളം കൊറച്ച് കൊടുത്തേക്കാ ജോലീന്ന് പിരിച്ചു വി ആഹ് യുദ്ധൊക്കായിട്ട് പ്രശ്നം ണോണ്ടെയ് വരില്ല അപ്പൊ കൊറോണെ നമ്മക്ക്
ആഹ് അതന്നെ അതേ ദിലാട്ടെത്തി
ആഹ് അതേതിലൊരു യുദ്ധ അവ്ടെ ആഹ് അപ്പോഴേക്ക് ഇവടെ നമ്മെക്ക് ഗ്യാസിനായാലും എണ്ണക്കായാലും മറ്റ് പോക്കും എല്ലാം ഇണ്ടായി അത്രയൊള്ളു മനുഷ്യന്റെ കഥെയെ ഇവിടെന്ന് എന്ത് ഇവ്ട്ന്നൊന്നുല്ല വാപ്പ് സംഭവിച്ചാല് നമ്മുക്ക്വത്
അതന്നെ ആഹ് അതന്നെ എന്ത് രണ്ടു കുട്ടർക്ക് തുല്യാണ് അതാണ് ഇപ്പൊ മനസിലാവ്ണ്
ഇല്ല എല്ലാട്ത്തായലും ഇപ്പ പ്രശ്നം തന്നെ
ഉം
ഉം പിന്നെ ഇനിപ്പോ ഉച്ചെയ്ക്കെല്ലാം കൊണ്ടാക്കിട്ട് ഇല്ലവരും ചക്കൂട്ടാനു വ ക്കെ രാവില്ല
അല്ലെയ് ഇന്ന് തേങ്ങാച്ചോറ്ണ്ട് എറ്ച്ചിണ്ട്
ആഹ്
ഉം
അങ്ങനെ മക്കള് വരുമ്പത്തേന് പിന്നെ അത് തന്നെ ചെക്ക കൂട്ടാനൊക്കെ കഴിക്കും മക്കളു വരുമ്പം മക്കള്
ആഹ് അഹ് ആല്ലാ ആ പെണ്ണിന് ഓള് തിന്നു മറ്റൊലൊന്നു തിന്നൂല
ഉം അവർക്ക് വരുമ്പോ വല്ല എണ്ണ ക്കടിയോ അല്ലെങ്കിൽ ബേക്
ഉം ആ അതന്നേണ് ഇബരിം അവസ്ഥ
ഉം
ചെൽപ്പം ഞാൻണ്ടാക്കും അല്ലേ കൊണ്ടരും എണ്ണക്കടി ചെൽപ്പം ങ്ങനേ ചെൽപ്പം കൊന്റും ചെറുക്കനെ കൊണ്ട് കൊണ്ടര്പ്പിച്ചും ഉം
ഇന്നപ്പോ ഇന്നലത്തെ പകരമായിട്ടല്ലേ എടുക്കുന്നെ അല്ലെ അതുകൊണ്ട് പിന്നെ
ആ ചെലപ്പ ഞാനുണ്ടാക്കും അല്ലെങ്കി പിന്നെ ബേക്കറി എന്തേലൊക്കെ ആയിട്ടിങ്ങനെ സ്കൂളിട്ടെന്നാൽ എന്നാ സ്കൂളട്ടന്നാ ചോറ് കഴിച്ചോ അത്
അതേം വെയിച്ചങ്കിലെ അറിഞ്ഞെ കുട്ടികളൊന്നുണ്ടൊരു ലെവലായി വരുള്ളൂ
ആ
ചെയ്യണത കാര്യം പറേ വാ ണെങ്കിൽ ചോറന്നെ കഴിക്കണം അത് കഴിക്കൂല അപ്പന്തണ്ടോന കയിക്കും അത്
സ്കൂള തന്നാ ചോറ് ചെയ്ത് ഒരിക്കും കിട്ടല് നിർബ്ബന്താണെ
ന്നണ്ട് ഉഷാറിട്ടും ഇതങ്ങനല്ല ബേക്കറിക്കെ തിന്നിട്ട് എന്താവാൻ റ്റക്ക ഒന്നും ആവോ വെറുതത് കേടു പിടിക്കാനും ആ ഭക്ഷണം കഴിക്കയാണെങ്കിൽ നല്ല ഇതായിരുന്നു ഉഷാറാവും പക്ഷെ അയിന് ഇത് ചെയ്യാം
എന്നാ സ്ക്കുണ്ണാനായിന തന്നെയാണ് ഒക്ക് കൂട്ടാനൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ ചോറ് കൊണ്ടോയി കൊട്ടലാണ് കാറ്
ആ ആ
ഞമ്മളിവിടിന്നിങ്ങനെ ചോറൊക്കെ ഇതിര ആക്കി കൊടുക്കൂട്ടോ അത് തിന്നോട്ടെ എഴുതിയണ്ട്
അത് ലെവലായി കൊടുക്കും എന്നിട്ട് കുട്ടികളണ്ട് ഇതാവണു അതൊക്കൊണുമ്പ ദേശ്യം ലെവലെ അല്ലെങ്കി എന്തേലും പോവ വിശക്കുമ്പം കഴിച്ചൂടെ അത് കൂട്ടാന ഏതാ നോക്ക അതിന്റെ അത് പറ്റി കഴിക്കല്ല അല്ലെങ്കി കഴിക്കാ
അ
ആ ചിക്കൻ പൊരിച്ച ഉണ്ടോ എന്നാ പിന്നെ ഇന്ന് അങ്ങനെ ഇതു മാത്രം
അമനപൊരി ഉം ഒക്കെ പൊരിയാണ് എന്നാ കൂട്ടാനാക്കി ഉണ്ടാക്കാണേ അങ്ങനെ പറയുന്ന പിന്നെ ആ കുറഞ്ഞ നീ കായം അങ്ങനെ ഉണ്ടെങ്കിലും സുഖല്ലേ ചോറയിച്ചാനെ ഇതിപ്പ ഈ പൊരിച്ച മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് ചോറയിച്ചണെ
ആവോ മറ്റേതാവുമ്പം മസാലിന്റെ ഇതുണ്ടാവുമ്പോ എങ്ങനെങ്കി ഇതിലൊന്നിറങ്ങിപ്പോം ഇതാ ലൊ ക്കെ ഇതന്നെ കിഴങ്ങെ സോയാബീൻ ഫ്ലവറ്
ആ ആന്നേ ഈ എണ്ണങ്
ആ അതുകൊണ്ടേതന്നെ ടീച്ചർമാര് പറയും കുട്ടികൾക്കാണെ കുറച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ കാണാം കുട്ടികൾക്കൊരു മയക്കം ഇതാവാണ് അപ്പൊ എന്താഈ ഉള്ളെങ്കും കൊും കുട്ടികൊക്ക തിന്നിട്ട കുട്ട്യോളു ശീലിച്ചു തൊടങ്ങും അത് പറയ കൊടുക്കരുത് അങ്ങനെ പറയും പോല പച്ചക്കറിെ പച്ചക്കറി വെക്ക നമ്മൾ ആക്കി കൊടുത്ത ക്കത്തിനാത്തെ കാര്യമില്ല അതങ്ങേ കയിക്ക് ലാലോ പച്ചക്കറിയായി കൊടുക്കാൻ പറ്റില്ലാലോ തീരെ കയ്യ്കുല അത് നേരെ തിരിച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും പിന്നപ്പ എന്താക്ക കഴിക്കൻ കൊടുക്കുക എന്നല്ലാതെ വേറെ നിർത്തിയില്ലല്ലോ
മ്മ് പിന്നെ ഇപ്പോ ഇറച്ചി മീനും ഇല്ലാതെ കുട്ടിയാള് തീരെ ആം ആ ഇനിപ്പ മീന
ഒന്നാമത് ഈ ഭക്ഷണത്തിന്റെ പ്രശ്നവും പിന്നെ കുട്ടികൾ കളേയെ ചെയിത ഇതൊന്നുല്ലലോ ഈ ഫോണുമെ
ആഹ
ഞമ്മളൊന്നും പോലെ ഓടി കളിക്കുന്ന പ്രായതൊന്നും അല്ലല്ലോ
ആ തന്നെ വേഗം ഉണ്ടാവും കൊളസ്ട്രോൾ
മ്മ്
തടി അനങ്ങാനില്ലാലോ സ്കൂൾ പോക്കാണെങ്കി വണ്ടിക്ക് പോക
ഞമ്മളൊക്കെന്ത നടന്ന് പോയിട്ട് കളിച്ചീന്ന ഒരു കാലംണ്ടായിരുന്നു ഇവർക്കൊക്കെ അങ്ങനെയുണ്ടോ
തൊട്ടിലും പോയിലൊക്കെ ചാടിയതായി കണ്ട് സ്കൂൾക്കെ എത്തുമ്പോഴേത്തന ആകെ നഞ്ഞും
മ്ഹ് മാങ്ങോം പുളിങ്ങി പറച്ച് തിന്നും അത് നല്ല രസായിരുന്നു
അയ് അന്ന് സ്‌കൂൾ അതല്ലല്ലോ
ഇപ്പൊ നേരെ വേണ്ടി പ്പോ ഇപ്പൊ അനങ്ങാനും നടക്കാനൊന്നും വെയ്യ നടക്കാനും വയ്യ ഇതൊക്കെ വണ്ടിലും ല്ലാ ഭക്ഷണം അതേപോലെ അതോം കായിനാ അവിടെക്കോന്നു പോയി കളിക്കാൻ പോയിക്കോന്ന് പറഞ്ഞ അതുപോലെ തന്നെ സൈക്കിളും ഇതുണ്ട് അ തന്ന കാര്യമായിട്ടുള്ളൊരു ഇത് സൈക്കിളട്ടും വേറെന്നുംല്ല
അതാണ് എപ്പോഴും ഈ കുട്ടികൾക്ക് പറ വെള്ളം കണ്ടാലൊക്കെ പേടിയല്ലേ ഈ നീന്താലും ഇതിനൊന്നും വയിക്കൂലല്ലോ ഒക്ക് പോകൂലല്ലോ ഇപ്പൊ പറ്റ നമ്മളൊക്കെ ആകുമ്പോ വയിലും തോട്ടിലൊക്കെ പോയി
എന്നാലും ഇപ്പോൾക്ക് സമയം പോവാത്തിണലില്ലേല്ലോ ഓരെണ്ണം
മ് ഇബടെ ഇവിടെ പിന്നെ കോളം ഇണ്ടേ കോളം ഇണ്ട് കോറി ഇണ്ട് അലൊക്കെ പോയി നീന്തലും ചടലും
എന്നട്ടപ്പ കുട്ടികള് ചെ കുട്ടികളെ പോയി ചെന്ന് ചാടൂല
ഉംമ്മ് ഇവലക്ക് ഇബലെ അങ്ങനെ പറഞ്ഞക്കൂല ഇല്ല എടുത്തില്ല ഒന്നാമത് പിന്ന ചെറിയ തോടാണ് തൊട്ട്ന്ന് അങ്ങനെ നിന്താൻ പറ്റോ
എൻ്റെ ആ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു തോട് അതില് അതില് പോകുമ്പോ ഇവരിപ്പോഴ അതില് ചാടിട്ട് നീന്തലും മൂന്നാളും പഠിച്ചിട്ടുണ്ട് അതു തന്നെയാണ് നിന്തൽ പഠിച്ചോളൂണ്ട് നീ എവിടെപോയാലും എങ്ങനെയായാലും അത് പഠിച്ചിട്ട കുഴപ്പമില്ലല്ലാണ്ടണ്ട് അവിടെ പോയാൽ പിന്ന അത്തന്നെ നല്ല വെള്ളം വരും ചെറിയ തോടല്ലേ കുറച്ചിയവലിയ തോടാണ് അത് നല്ല മഴ പെയ്താ പാടവും തുടകവുംന്നായിട്ട്
ആ ഇവിടെയും അങ്ങനെ ഇണ്ട് പക്ഷെ എന്നാലുവെ അത് ഇത ഓലക്ക് നീന്തയാണ് പോകാനല്ല എന്ന കൊറച്ച് വീതി ല്ലക്കെയാണ് തിരുമ്പാനൊക്കെ അങ്ങനെയൊക്കെ ഉഷാറായിട്ട് പറ്റും
മഴ പെയ്യാത്തോടെ തീരെ വെള്ളം തന്നെ വരുന്നില്ല ഈ പ്രാവിശ്യം നറയുല്ല
ആഹ്
ന്നാത് വന്നാല് നല്ല വെള്ളം ഉണ്ടാവും കുട്ടികളെ എവിടന്ന് ചാടാനും നിന്താനും അങ്ങനെ കുട്ടികളും ഉണ്ട് അന് അതിനൊരു ആഗ്രഹം വേണം
ആ അപ്പൊ ഞങ്ങള് ഈ വെക്കേഷൻ പിന്നെ അതേമാതിരി ഇങ്ങനെ റിസോർട്ട് പോയി അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ക്കെയുണ്ടായിട്ടെ ആ അതു പിന്നെ ഇത് ട്യൂബ് ണ്ടായിനി അപ്പ അങ്ങനെ
വെക്കുമ്പത്തിനേ അൾ എനിക്കതിന്റെ മാണം വതാണ് കാരണം അവർക്ക് വീടില്ല അതത് പ്രശ്ന ഇല്ലല്ലോ
ആ അപ്പൊ റ്റുബ് ഉണ്ടായ കൊണ്ടങ്ങനെ എന്നാലും ചില കു കുട്ടികളക്കെ ഇങ്ങനെ മുങ്ങിയ കൊണ്ടൊക്കെ ഉണ്ടായി പക്ഷെ നമ്മള് ഒപ്പം ഇണ്ടായകൊണ്ടേ കണ്ട് അങ്ങനെ എടുത്ത് വേഗം ഫാമിലി ആയക്കൊണ്ടരുന്നു സംഗമ ആയുണ്ട് അങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു
ആ നിങ്ങടെ ഫാമിലിന്റെ സംഘമായിരിക്കല്ലേ
ഉഹ
ആ പിന്നെ
പിന്നെ എന്താ അതല്ല അങ്ങനെയൊക്കെ ആക്കെ ഒരു രസംല്ലേ
ഉം പഴയതൊക്കെ ഓർക്കുമ്പോഴാ രസം
അതന്ന എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിച്ചണ്ട്ഞ്ഞി ഉം ന്നയിക്കോട്ടന്നാ